ഹലോ
ആ പറയടാ എന്തോണ്ട് വിശേഷം
ആ നല്ല വിശേഷം
സുഗായിട്ടിരിക്കുന്നോ. ആ ഞാനും ഇങ്ങനെ പോവുന്നു കൊഴപ്പില്ലാ പോവുന്നു മഴൊക്കെതാണ്ടേ ഭയങ്കര ആ ഒണ്ട് ഒണ്ട് എന്നും മഴയ ഇവിടിപ്പം
ആ ഇവിടെ മഴ ഇന്ന് മഴൊന്നുല്ല ഇവിടെ രണ്ടു ദിവസ്സായിട്ടുള്ളൂ മഴ തൊടങ്ങീട്ട് പക്ഷെ ഇന്ന് മഴയൊന്നുല്ല കാലാവസ്ഥ മഴന്റെന്നെയാണ് വെയിലൊന്നുല്ല അന്ന് മഴന്റതൊന്നുല്ല ഒരു വെളിച്ചൊക്കെണ്ട്ന്ന് വെയിലൊന്നുല്ല ആ രണ്ടു ദിവസായിട്ടൊള്ളൂ ഏ
ഒരു ഇരുണ്ട കാലാവസ്ഥയാ
ആ അതെ അതെ കാലാവസ്ഥ ഇരണ്ടിട്ട്ന്നെയാണ് അവിടെ എങ്ങനെ വെള്ളൊക്കെ ഉണ്ടോ
ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട ഇപ്പൊ മഴ പെയ്യുന്നൊണ്ട് മഴവെള്ളം പിടിക്കുന്നുണ്ട്
ആ ഇവിടെ ഇങ്ങോട്ടും അങ്ങനെ തന്നെ വെള്ളത്തിന് നന്നായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ഏ മഴ പെയ്തിട്ട് ഇനി കിണറ് വെള്ളായിട്ട് വേണം ഞങ്ങളിപ്പോ മറ്റേ മ റ്റേ വെള്ളണ്ടല്ലോ മറ്റേ ലൈൻ വെള്ളം
അ ആ
അത് വരുന്നുണ്ട് അങ്ങോട്ടൊന്നും അതില്ലേ
അ ഞങ്ങളടെ ഇവിടെ അങ്ങനെ ഉണ്ട് ലൈൻ ഇതാ ഞങ്ങൾ എടുത്തേക്കുന്നത് പൈപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേങ്കില് ഇവിടെ വെള്ളം വരണെങ്കില് രണ്ടാഴ്ച മൂന്നാഴ്ച പിടിക്കും
ആ നല്ല ബുദ്ധിമുട്ടായിരിക്കുല്ലേ
ആ നല്ല ബുദ്ധിമുട്ടെന്ന് വെച്ചാ ഇത് മലമണ്ടയാ കുറച്ചു കേറിയ പ്രദേശവാ പ്പൊ ഇവിടെ കിണറ് കുത്താൻ പറ്റത്തില്ല വെള്ളവില്ല പാറയാ
ആ ആ അ അപ്പൊ ഈ വെള്ളം ലൈൻ വെള്ളം വരുമ്പളും മുകളിലോട്ടായതുകൊണ്ട് നല്ല് നല്ല പ്രയാസ
ആ പോവ് താഴത്തെ എല്ലാ വീടുകളും നറഞ്ഞ് അവിടെ എല്ലാരും മതിയായി കഴിയുമ്പോ മാത് റേ ഇവിടെക്കേറി വെള്ളം വരത്തുള്ളൂ.
ആഹ്
നമുക്ക് കിട്ടത്തില്ല ചെല ആഴ്ചകളിലൊക്കെ നമ്മക്കന്നെ ടാങ്കില്.
അപ്പം എന്ത് ചെയ്യും വെള്ളം ഇല്ലാതെപ്പോ.
ഇപ്പം ഞങ്ങള് കഴിഞ്ഞ രണ്ട് മാസം മുന്നേ മഴ തുടങ്ങുന്നേനുമുംമ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിര്ന്ന്. അതായത് നമുക്ക് ഒട്ടും വെള്ളം ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ നമ്മള് പൈസ കൊടുത്ത് വെള്ളം വാങ്ങികൊണ്ട ഗതിയായിരുന്നു.
ആ ഞങ്ങള് ഈ പ്രാവശ്യം അങ്ങനെ ഒരു ഒരു തവണ അങ്ങനെ ഉണ്ടായി. ഹ് വെള്ളം തീരെ കിട്ടാതായപ്പം. ഇങ്ങനെ വെള്ളം പിന്നെ വണ്ടില് വെള്ളം കൊണ്ട് വന്ന് പക്ഷെ പൈസ കൊടുക്കന്നും വേണ്ട. നമ്മള് പറഞ്ഞാല് മെമ്പർമാർക്ക് മെമ്പർക്ക് വിള ളിച്ച് പറഞ്ഞാൽ അവര് അവരെ ഒരു സഹായമായിട്ട് തരുന്നതാണ്.
അയ്യോ അങ്ങനെ ചെയ്യോ അയ്യോ ഇവിടന്നും അങ്ങനെ ഇല്ലാട്ടോ?
ആഹ ഇങ്ങോട്ട്ണ്ട്. മെമ്പറ് അവർക്ക് വിളിച്ചാലല് നമുക്ക് വെള്ള വേണംമോന് പറഞ്ഞാ വെള്ളത്തി അത്രിം ബുദ്ധിമുട്ടായി നൽക്കുകയാണെന്ന് പറയുപോ. അവര് നമുക്ക് അടിച്ചു തരും. അങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോം ഓരോ വണ്ടിയിലാക്കി. ആീയിട്ട് രോ വീടിലും കൊണ്ടോ കൊക്കും.
ആഹ ഇവിടെങ്ങെ അങ്ങനെ അങ്ങനത്തെ ഒന്നുംല്ല. ഇവിടെ നമ്മള് വേണമെങ്കി നമ്മള് തന്നെ കാശു കൊടുക്ക
ആഹ് നല്ല ബുദ്ധിമുട്ടാണല്ലല്ലേ നമ്മള് വെള്ളം ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പറയണ്ട.
ആഹ അതും ഈ ഡ്രസ്സ് ഇട്ടിട്ടിട്ടി ഇട്ടിട്ട് മാറുവല്ലോ?
ആഹ്
അങ്ങനെ വരുമ്പോഴത്തേക്കും. ഇതെല്ലാം നമ്മള് വെള്ളമില്ലാതെ നമുക്ക് പ ത്തില്ല.
ആഹ അതെ അതെ നല്ല പ്രയാസമാണ് അള്ളാ പിന്നെ ചൂടും. അപ്പൊ നമുക്ക് ഒരു ദിവസം. ഒരു പ്രാവശ്യമെങ്കിലും കുളിക്കാതിരിക്കാ നമ്മളെ കൊണ്ട് കഴിയില്ല അത്രയും ചൂടല്ലേ.
അതെ അതെ ഉം അത് ന അസുഖങ്ങൾ പുറമെ പുറമെ എല്ലാർക്കും അസുഖങ്ങളാ പനിയും. ജലദോഷവും ഉം
ഇപ്പൊ ഈ ഭാത്തും അങ്ങനെ തന്നെയാണ് വയറൽപ്പനി. അതുപോലെ മ മറ്റേ എന്താ മഞ്ഞപ്പിത്തം അങ്ങനെയൊക്കെ ഇപ്പൊ ഈ കാലാവസ്ഥ ചേഞ്ച് ആയപ്പോളേ. ഒരു എല്ലാ കൂടുതലും കുട്ടികൾക്കൊക്കെ ഇവിടെക്കെ മോള്ക്ക്കെ ഉണ്ട്. സ്കൂളിലൊക്കെങ്ങനെ വയറൽ പനിയാണ് പറഞ്ഞ്ടെ ഇന്പ്പം സ്കൂൾക്ക് പോയിട്ടില്ല ടീച്ചർ പറഞ്ഞക്കണ്ടാ പറഞ്ഞു. എല്ലാ കുട്ടികളും ലീവാണ് പറഞ്ഞട്ടെ.
അതെ അതെ ഈ കുഞ്ഞു പിള്ളോരല്ലേ ഇത്ങ്ങ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നട ആക്കുമ്പോഴത്തേക്കും ഇത് അറിയത്തില്ലല്ലോ കുഞ്ഞുങ്ങളല്ലേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും. ഏറ്റവും ചുമ് നടക്കുന്ന സമയത്ത്. ആഹ അങ്ങനൊരു പ്രശ്നമുണ്ട്.
ആ പിന്നെ മഴച്ചാറിലൊക്കെ കൊണ്ട കൊള്ളുന്നുണ്ടാവും സ്കൂളന്ന് ഈ അവര് റൂമിലൊക്കെ പോവാൻ വേണ്ടി പുറത്തിറങ്ങുപംലൊ എപ്പോഴും ഇ ടീച്ചർമാർക് അവർക്ക് നോക്കാൻ കഴിഞ്ഞ് വരൂല്ലല്ലോ. അപ്പൊക്കെ ചെറിയ തോതിലൊക്കെ മാഴ മഴചറവ് കൊണ്ട് കൊള്ളുന്നുണ്ടാവും.
ഉം എല്ലാരും കൂടെ എത്രയന്നും കണ്ടാ നോക്കുന്നേ.
ആഹ് എത്രച്ചിട്ടാ നോക്ക അവരെ കുറ്റം പറഞ്ഞണ്ടൊന്നും കാര്യല്ല പക്ഷെ എത്ര ച്ചിട്ടാ നോക്ക അവര്
ആഹ് നോക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ കുഞ്ഞുങ്ങളും കൂടെ നമ്മള് തന്നെ കേൾക്കത്തില്ല അപ്പ പിന്നെ കുഞ്ഞുങ്ങടെ കാര്യം പറയാം
അവിടെ എനി ചെറിയ പിള്ളേരുണ്ടോ സ്കൂളിൽ പോകുന്നേ
ആ ഉണ്ട് ഉണ്ട് ചേച്ചിയുടെ മക്കളുണ്ട്
ആഹ് സ്കൂളൊക്കെ കുട്ടികള് സ്കൂട്ട് വന്നിട്ടില്ലാ
ഏ അതെ ചിന്നു വിളിക്കാൻ പോയേക്കുവാ അപ്പൊ വിളിച്ച് എവിടോ കേറാനുണ്ടേ അവിടൊക്കെ കേയറിയിട്ടേ വരത്തുള്ളൂ അപ്പൊ താമസിക്കും ഇതുവരെ എത്തിയില്ലങ്ക ഉം അല്ലല്ല കൊറച്ച് പോണം ഞങ്ങൾ പറഞ്ഞില്ലേ ഇത്ര കെളന്ന പ്രദേശവ ഞങ്ങടെ ഇവിടെ ഇപ്പ സ്കൂളൊന്നുല്ല അപ്പം അങ്ങ് താഴെ കൊറച്ച് പോണം വണ്ടിക്ക് പോണം.
ആ വണ്ടി വരുവായിരിക്കുംല്ലേ.
ആ വണ്ടി കേറി വരും പക്ഷെ കേ പിന്നെ നമ്മുടെ ബസ് ഓടത്തില്ലെന്നേ ഉള്ളൂ.
ആ അങ്ങനെ അപ്പൊ ബസ്സിലൊക്കെ പോ വണ്ടിയൊക്കെ മുറ്റത്തേക്ക് വരുവോ.
സാധാ വണ്ടി ജീപ്പ് ലോറി അതൊക്കെ വരും. മെയിൻ ബസുകളുണ്ടല്ലോ ഇപ്പ സ്കൂൾ ബസും വരും. ആ പോണം
ആ തൊട്ടടുത്ത് വീടേളൊക്കെ ഉണ്ടോ.
ആഹ്.
ഉം
തൊട്ടടുത് വീടുകളുണ്ട്.
ആഹ്.
ഉം
ഏ പിന്നെ ചൂടത്ത് നല്ല ചൂടും, തണുപ്പത് നല്ല തണുപ്പായിരിക്കും അവിടെയൊക്കെ ആ അങ്ങനെല്ല അവിടെ കാലാവസ്ഥ. ഇണ്ടാവുക.
ആഹ് ചൂടത്ത് ഇവിടെ കാലാവസ്ഥന്ന് വെച് കഴിഞ്ഞാൽ നമുക്ക്. എപ്പഴും ചൂടാ.
തണുപ്പ് തണുപ്പ് കാലത്തും ചൂട് തന്നെയാണോ.
തണുപ്പ് കാലത്ത് നമുക്ക് ഇങ്ങനെ ചെല ടൈമിൽങ്ങനെ ആവി എടുക്കുവല്ലോ. അങ്ങനെയുണ്ട് ഇവിടെ ഫുള്ളായിട്ട് ആ അതെ.
ആഹ് ഹ് ഇപ്പൊ നമുക്ക് രണ്ടു ദിവസം തന്നെ മഴ പെയ്തപ്പോ തന്നെ ഞമ്മൾ ഇവിടെയൊക്കെ തണു തണു. പ്പ് തുടങ്ങി ചൂട് പോയി. നല്ല ചൂടായിരുന്നു രണ്ടു മാസം എന്താ ചൂട്. വിടെണ്ടനു ഇപ്പോ ആ ചൂടൊക്കെ അങ്ങോട്ടു പോയി നല്ലൊരു നല്ലൊരു കാലാവസ്ഥ. ദേ പക്ഷെ നമ്മുക്ക് തുണികള് ഒണക്കാനും അതിനൊക്കെയാണ് പ്രയാസ ഇപ്പൊ.
ആഹ് അതങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്.
ശല്യം അതൊക്കെയാണ് ഭയങ്കര കൊതുകാണ് ഈ കാലാവസ്ഥ ഇങ്ങനെയാണല്ലോ. മഴ പെയ്യുമ്പം ഈ പുല്ല് അങ്ങനെയൊക്കെ നിറഞ്ഞിട്ടേ. ഭയങ്കര ഉം.
ആഹ് ഇവിടെയും ഭയങ്കര കൊതുകാ നമുക്ക് ഫാന് ഇടുന്നത്. ച്ച് കഴിഞ്ഞാല് കൊതുകിനെ ഓടിക്കാൻ ഫാൻ ഇടണ്ട അവസ്ഥയാ.
ആഹ് അതന്നെ അതന്നെ നമ്മള് മറ്റ. റ്റേ ഈ കുന്തിരിക്കണ്ടല്ലോ അത് പൊകയിക്കും ആ ഒരു വൈകിട്ടാകുമ്പോ.
ഇപ്പഴത്തെ കുന്തിരിക്ക ഒക്കെ പോകക്കുമ്പോഴത്തേക്കും കൊതുകിന് മണം പിടിച്. കൊതുക് വരുന്നെന്ന് അയിന്റെ മണം പിടിച്ചു ആഹ്
കൊതുകിന എല്ലാരും പോകച്ച് പോകച്ച് കൊതുകിന് മണം പ്പ ശീലായിട്ടുണ്ടാവും. അങ്ങനെണ്ടാവ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആഹ്.
നമ്മള് കൊതുകിനെ ഓടിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് കത്തിച്ച് വെക്കില്ലേ. അതിന്റെ മണ്ടെ വന്ന്. കൊതുകിരിക്കും. അതന്ന്ട്ട് നമ്മളെ നോക്കിച്ചിരിക്കും എന്നാ കൊതുകിന്റെ മണ.
കൊതുകിനെ നല്ല ശല്യം ചൂടുകാലത്ത് കൊതുകില്ലല്ലോ. ചൂടുകാലത്ത് കൊ ഒരു കൊതുകിനെ കാണാണ്ടാവില്ല പക്ഷെ ഇപ്പൊ നല്ല കൊതുകാണ്. പർഞ്ഞാല് നമ്മള് പുറത്തൊന്നും കുട്ടികള ഇറങ്ങി.
ഇവിടെ കൊറച്ച് റബ്ബർ ഒക്കെയുള്ള സ്ഥലവാ ഭയങ്കരമായിട്ട്.
ആഹ് റബ്ബറൊക്കെ നമ്മളവിടെക്കെ റബ്ബർ തന്നെയാണ്.
ആഹ് അപ്പം ഇവിടെ എല്ലാ. ടൈമിലും കൊതുക് കാണും. അത്യാവശ്യം എല്ലാ ടൈമിലും കൊതുക് കാണും. ഈ ചെരട്ടക്കകത്തൊക്ക എങ്ങനെങ്കിലും. ഇച്ചിലെ വെള്ളച്ചാറ്റം അങ്ങനെ വെള്ളം വീണോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് കൊതുകിങ്ങി വരും.
ആഹ് ആഹ് അ അതന്നെ ഇവിടൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഈ പിന്നെ ഭയ ഈ സ്ഥലം കുറേണ്ട് ഞങ്ങള ഇങ്ങോട്ട് അപ്പ ഈ മഴ പെയ്ത മഴങ്ങനെ ഒന്ന് ഭൂമി തണത്താ മതി അപ്പോഴത്തിനിങ്ങനെ പൊന്തീ പുല്ലും അതും ഇതൊക്കെ അങ്ങോട്ട് വളർന്നിട്ടേ അപ്പൊ തിന്റെള്ള നല്ല ഒന്നായിട്ട് കൊതുക് വരും ആ കൊതുക് നമ്മള് വൈകിട്ടാവുമ്പോഴേക്കും എന്താ ഉള്ളില് വരെ ഇരിക്കാൻ പറ്റാത്തവസ്ഥയാണ് ഒരു അത് കൂടുതൽ ബുദ്ധിമുട്ട് ആമ്പോമറ്റേ കൊതുക് തിരി വന്ന് കൊണ്ടേ കത്തിച്ചെക്കും നല്ല ബുദ്ധിമുട്ടാവും. അത്രേം കൊതുകാണ്
ഇപ്പം നമ്മളോരോ ഗുഡ് നൈറ്റ് അങ്ങനത്തെ സാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പണ്ടത്തിന്റെ അത്രയും ഒരു പവറില്ല
ആ് ഇല്ലല്ല ആ ഇല്ല
അവള് ചുമ്മാ കാ
ക്കാൻ പാടില്ലല്ലോ അതൊക്കെയാണ് പേടി കുട്ടികളുള്ള വീടൊക്കെയാവുമ്പേയ് അങ്ങനെ ആ കെമിക്കൽസ് നമുക്ക് വെക്കാനും പേടിയാണ് പക്ഷെ വെക്കാതിരിക്കാനും പറ്റൂല്ല കൊതുക് കടിച്ചിട്ടതിലും വല്യ രോഗങ്ങളാണ് വരിക
അതെ നമ്മുക്ക് ഇച്ചിരെ ഏജഡ് ആയവർക്കും കുഞ്ഞു പിള്ളാർക്കുവേ
ആഹ് അതെ അതെ
പുഷമാരും ഒക്കെ ഉള്ളിടത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം അവർക്കൊക്കെ പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കും ഇച്ചിരി ആരോഗ്യമുള്ളവരാണെ കുഴപ്പമില്ല പ്രാരോഗ്യമുള്ളരാണ പേരും പക്ഷേങ്കില് ഏഹ് എന്നാലു ഒരു ഇതുണ്ട്
ആഹ് പ്രായായ ആളുകൾക്കും കുട്ടി കുഞ്ഞു പിള്ളേർക്കും വേഗം അസുഖം വരും
അതെ അതെ പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ അമ്മയ്ക്ക് പനിയായിരുന്നു പനിയായിട്ട് ഹോസ് - ല് പോയി ജസ്റ്റ് ഒരു പനിക്ക് പോയതാ അവരവിടെ പിടിച്ചുരണ്ട് പ്രൈവറ്റിലായിരുന്നേ പ്പ നമ്മള് വിചാരിക്കുന്ന എന്താ ഒന്ന് പോയി ട്രിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോത്തേക്കങ്ങ് മാറും എന്നൊരു തിയിലല്ലേ പോ. പെട്ടന്നമ്മൾ ചിന്തിക്കുന്നില്ലോ ഒത്തിരി പൈസ ആവുന്ന് അവര് ഞ്ഞി അടിച്ചപ്പോഴത്തേക്കും ഒരു ദിവസം ഫുള്ളും ഒരു ദിവസം ഉച്ചവരെ അങ്ങനെ അങ്ങോട്ടേ കിടന്നള്ളു പന്ത്രണ്ട് പതിനഞ്ച് രൂപ ആവും
ആഹ് പ്രൈവറ്റിലാകുമ്പോം കുറച്ച് കൂടുതലായിരിക്കും അവര് ഒരു ഫുൾ ഒരു ദിവസം ഐ സിയുൽ ഒക്കെ ആണെങ്കിൽ അവര് ഒരു ദിവസം ആ രണ്ട് ദിവസല് ഓല് കിടത്തും
ആഹ് ഇപ്പൊ അങ്ങനെയാണല്ലോ ആള് വരുന്നില്ല ഇനിക്ക് തോന്നുന്നു ആള് വരുന്നില്ലാത്തത് കൊണ്ടേ അങ്ങ് സുയി പ്പൊന്താണ്ട് ഒരു വാർത്തയില് ഒരു നമ്മുടെ മെഡിക്കൽ കോളേജ് ഏത ഒരു മെഡിക്കൽ കോളേജിലാ അവരുടെ ചികിത്സാ പിഴക് കാരണമാണ് പക്ഷെ കാരണമാണ് ആ ഒരു ഒരുത്തൻ മരിച്ചന്ന് പറഞ്ഞ് ഭയങ്കര ബഹളവാ അവരുടെ വീട്ടുകാർ കെടന്ന് അനുവാദമില്ലാതെ സർജറി ചെയ്ത് ദോ ആള് മാറിപ്പോയി അങ്ങനാന്നൊക്കെ പറഞ്ഞിട്ട് കാരണം പ്രൈവറ്റ് പിന്നെ പോലെ നോക്കത്തില്ല ഗവൺമെന്റിൽ
ആഹ് ആഹ് അത്ല്ല ആഹ്
അവരെ ആശുപത്രിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യ ല്ലേ അപ്പൊ അവര് നല്ല പോലെ നോക്കും
ഗവൺമെന്റിില് പറഞ്ഞാൽ കണ്ടമാന ആളുകളാണ് അവർക്ക് നോ നിയന്ത്രണം കിട്ടാത ത്ര ആളുകളാണ് പ്രൈവറ്റ്ല് അങ്ങനെയല്ല പ്രൈവറ്റില് ഒരുവിധ ആളുകളൊന്നും പ്രൈവറ്റില് ആഹ് പോവൂല ചുരുക്കമാണ് ഗവൺമെന്റ് അടുത്ത് ണ്ടെങ്കിൽ ഒരുവിതൊക്കെ ആളുകള് ഗവൺമെന്റിലേ പോവുള്ളൂ പക്ഷെ ആള് ള കാരണം അവർ അവര് ചെയ്യുന്ന ചികിത്സന്റെ പ്രയോഗാണ്
അതെ അതെ ദേ ഒര് കോള് വര്ന്നെ അങ്ങോട്ട് വിളിക്കാവെ
ആഹ് ഓക്കെ